ആഹ് പിന്നെ എന്തൊക്കെയുണ്ടെടാ? ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്ന് കേട്ടോ. ഇപ്പം ഞാൻ നിന്റെ കാര്യം ഓർത്ത് കേട്ടോ, ഞാൻ ഇന്നലെയെ ഒരു കല്യാണത്തിന് പോയ കാര്യം പറഞ്ഞില്ലായിരുന്നോ?
ആഹ് ആഹ് ആഹ്.
ഉം അവിടത്തെ ആണെങ്കിലെ ആ കൊച്ചിനാണെങ്കിൽ അങ്ങ് കൊണ്ടാക്കിയിട്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്
ആഹ് ആഹ് ആഹ്.
ഉം എന്തോ സ്ത്രീധന പ്രശ്നം എന്തോ ആണെന്ന് തോന്നുന്നു എ
ഓ അങ്ങനെ ആഹ് ആഹ്. സ്ത്രീധനം കൊടുത്തതിന്റെ പേരില് അങ്ങനെ എന്തെങ്കിലും ആണോ?
ആഹ്. അത് കൊറഞ്ഞു പോയെന്നും പറഞ്ഞ് ആ ചെറുക്കൻ്റെ വീട്ടുകാരും പ്രശ്നം ഉണ്ടായി. കേട്ടോ അതാണെങ്കിൽ ഒരു പാവം കൊച്ച് ച്ചായിരുന്ന് കെ
ആഹ് ആഹ് ഇന്നത്തെ കാലത്ത് സ്ത്രീധനൊക്കെ കൊടുക്കുവോ അവിടെ?
ആഹ് ഇങ്ങനെ കൊട് ഇത് കൊടുക്കല്ല് എന്നുള്ള നിയമ ഇല്ലല്ല പക്ഷെ ആ പക്ഷെ ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഒക് ക്കെ നമ്മുടെ ഇപ്പ അങ്ങനെയണല്ലോ സമൂഹത്തില്. പെൺമക്കക്ക് അവർക്ക് എന്തേലും കൊടുക് ക്കുവല്ലോ.
അതെയതെയതെ
ക്ഷേ ഇത് കുറഞ്ഞു പോയന്ന് പറഞ്ഞ് ചില ആൾക്കാര് പ്രശ്ന ഉണ്ടാക്കും ആ അതെതെ ഞാൻ മുമ്പിട്ടു അതെതെ
അല്ലല്ല കാരണോന്നു വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ എന്റെ ഉൾപ്പെടെ ഞാൻ പറ വേണോങ്കി ഞാനും സ്ത്രീധനം കൊടുത്തു കെട്ടിച്ചതാ പക്ഷേ എനിക്കത് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല കാരണം എന്റെ ഫാമിലിയിലാണെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് എത്രയക്കെ ആണെങ്കിലും നമ്മുടെ ഹസ്ബന്റ് ആണ് ഭർത്താവാണ് എല്ലാം ആണ് പ പക്ഷേ എന്നാലും അതിന് മുമ്പേയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷെ എനിക്കൊന്നും താല്പര്യമില്ലാ യിരുന്നു പക്ഷേ ആ ഒരു അവരെ വീട്ടുകാരൊക്കെയന്ന് പറയുമ്പോ അത്രേം വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്ന് അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇടയിലും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അല്ലെ നമ്മുടെ സമൂഹത് ത്ലേ നമ്മള് ഇ ഓരോ വർത്തകൾ വന്നാ നമ്മള് വാർത്ത കൂടി അറിഞ്ഞിട്ടുണ്ടല്ലേ ഓരോ വീട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി ആ കുട്ടി പോയി ആത്മഹത്യ ചെയ്തത് പക്ഷേ പക്ഷേ ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് സമൂഹത്തിൽ കാണും.
ഒരുപാട് അതെ അതെ
ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില കുട്ടികളൊക്കെ അങ്ങ് ക്ഷമിച്ചൊക്കെയങ്ങ് ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങ് ക്ഷമിച്ച്
നിക്കും അതെയതെയതെ ഇപ്പൊ എന്റെ കൂട്ടുകാരികൾ തന്നെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ
അതെയതെ ഞാൻ നോക്കിട്ട് ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം താ കൊടുക്കണ്ടത് അല്ലിയോ ലെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി എനിക്ക് തോന്നാ ഇപ്പോഴത്തെ അല്ല നേരത്തേയും ഇപ്പോഴ് എനിക്ക് അറിയില്ല നമുക്ക് കുറച്ച്നാൾ മുമ്പ് അവരൊരു ബാധ്യത പോലെ ഒക്കെ കല്യാണം കഴിച്ചങ്ങ് വിടുവാന്നോ അല്ലെ അച്ഛനമ്മമാര് അവടെ അവരുടെ ഒഴിച്ച് അതാ പ്രശ്നം
പിന്നെ കെട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതങ്ങ് തീർന്നന്ന് പറഞ്ഞ് നിക്കുന്ന കുറേ പാരൻറ്സ് ഉണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് എന്റെ കൂട്ടുകാരികളുടെ അച്ഛനും അമ്മ ആണെങ്കിലും അങ്ങനെ തന്നേടാ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഓരോ മരണങ്ങള് ഇപ്പ നമ്മള് വാർത്തകളില് കാണുന്നില്ലേ മരണങ്ങൾ നടക്കുന്ന എന്തുകൊണ്ടാ അതിന് അവരെ മനസ്സിലാക്കാൻ ആരുല്ല വലിയ കാര്യത്തില് എല്ലാം ജോലിയും അതും ഇതൊക്കെ നോക്കി കെട്ടി ട്ടിച്ച് കൊടുക്കും ഗവൺെന്റ് ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞട്ട് പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോ അത് ഓ ഒക്കെല്ലന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് പറിയാ ഒന്ന് സഹിച്ച് നി ക്ക് മക്കക്ക് വേണ്ടി സഹിക്കാതെ അത് ഇത് ലാസ്റ്റ് മരിച്ച് കഴിയുമ്പോ എല്ലാരും ത കൂടുതലും സ്ത്രീധനത്തിന്റെ പേരിലാ
അതെ ലെ നമ്മള് അല്ലാതെ തന്നെ വാർത്ത കേട്ടിട്ടുണ്ട് നിറം കുറഞ്ഞു പോയി
അതെ അതെ അതെ അതെ അതെ അതെ അതെ അതൊക്കെ ആലോയ്ക്കുമ്പോ സത്യം പർഞ്ഞ ഇതൊ ക്കൊ ഉള്ളതാണോന്ന് പോലെ നമ്മള് ചിന്തിച്ച് പോകും കാരണം ഇങ്ങനെക്കൊണ്ടോന മനുഷ്യൻമാര് ഇങ്ങനെക്കൊണ്ടോ കാരണം നമ്മളെ കൊണ്ട് ഇങ്ങനെന്നും ചന്തി ൻ പോലും പറ്റത്തില്ല അതുകൊണ്ടയിരിക്കും നമ്മളി ങ്ങനൊക്കെ ചിന്തിക്കുന്നേ പക്ഷെ ഇങ്ങനത്തെയും മനുഷ്യൻമാരുണ്ട് ലോകത്ത് നല്ല ച്ച്ന്ന് പറയുന്നത് പോലെ രണ്ട് വഷം അല്ല ഒരു നാണയത്തിന് രണ്ടു വശന്ന് പറയുന്ന കണക്ക് നല്ലവരുണ്ട് മോശമായിട്ടുള്ളവരുണ്ട്
ഇവരൊക്കെ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോ ഇതൊക്കെ നോക്കിട്ടെഷ് ഞാനന്നും ചിന്തിച്ചി ട്ടുണ്ട് കെട്ടി കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് ഇ
പ്രശ്നങ്ങൾ വരും അതെ അത് ഇതിന് മുന്നെ എന്തെങ്കിലുണ്ടങ്കിൽ പറഞ്ഞ് തീർ ക്കാലോ അല്ലെ വേണ്ടെങ്കി വേണ്ടാന്ന് വെക്കാം ഇത് കല്ല്യാണം കഴിച്ച് പിന്നെ ഒരു കുഞ്ഞും കൂടി ആവുമ്പോഴാണ് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ തൊടങ്ങുന്നത്
ഉം
സ്ത്രീധനത്തിന്റെപേരിൽ ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട് കാരണം ക്ഷേ എന്റെ കൂടെ പഠിക്കുന്ന ഇപ്പഴും കൂടെ പഠിച്ചോണ്ടിരിക്കുന്ന കൂട്ടുകാരികളായിക്കോട്ടെ അറിയാം കൊറെ ചേച്ചിമാര് ഉൾപ്പെടെ ഞാൻ പറയാണ് ഒരുപാട് പേരുടെ ജീവിതം നല്ല പോലെ പോകുന്നുണ്ട് പക്ഷെ ചെലേരുടെയന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീധനത്തിന്റെ പേരിലിപ്പഴും ഭർത്താവ് മാത്രല്ല കൂടെ ഭർത്താവിന്റെ വീട്ടുകാരും നമുക്ക് വീട്ടുകാര് പറയന്തും പറഞ്ഞിരിക്കാം പക്ഷെ കൂടെ ഭർത്താവും കൂടെ നിന്ന ഇങ്ങനെ കുറ്റപ്പെടുമ്പോ അത് വല്ലാത്തൊരു വേദനയല്ലേ അങ്ങനെയെക്കെ ആകുമ്പഴത്തേക്കും അവർക്ക് ജീവിതം മട്പ്പ് തോന്നും കാരണം ചെലരുടെ മനസ്സ് പിടിവിട്ട് അങ്ങനെ മരണത്തിലോട്ട് അങ്ങനെ അ് ഓരോ ചിന്തകൾ വരും പക്ഷെ ചെലര് പിടിച്ച് നിക്കും അതുപോലെയെക്കെ തന്നെയാ ഞങ്ങളുടെ ഇവിടെയും ഒന്ന് രണ്ട് കേസൊക്കെ ഇതുപോലെ നടന്നിട്ടുണ്ട് പിന്നെ പത്ര വാർത്തകളിൽ ഈ എടക്ക്യൊക്കെ വന്ന ഞങ്ങടെ ഈ ഭാഗത്തായിട്ടൊക്കെയുള്ള ഒരു ചേച്ചിടെ ഇതൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് വലുതായിട്ടറിയത്തില്ല അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങടെ ഈ ഏരിയയിൽ വീണ്ടും ഇവിടെ അടുത്ത് ടെതന്നുല്ല ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു ചേച്ചിയുടെ ഈ ഒരു ഇത് ഈ ഒരു സതീ ഇൻസിഡന്റ് തന്നെ കാരണം സ്ത്രീധനത്തിന്റെ പേരില് അങ്ങനെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ക്രൂര ക്രൂരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പീഡിപ്പിക്കാന്ന് പറയിലേ ആ ഒരു രീതിൽ മാനസികമായിട്ട് ശ ശാരീരികമായിട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് കൂടെ ഭർത്താവും ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഭർത്താവ് താവ് കൂടെ നിക്കക്കണ്ടാവന്മാര് തന്നെങ്ങനെ ചെയ്യുമ്പഴ് തൊരു വേദനയാ
ന്താ അന്താണ തോന്നുന്നില്ലേ ഈ പെൺകുട്ടികൾ കൂടുതൽ ആത്മ ഇല്ലട്ട്
അതെ അതെ അതെ അതെ അതെ ഇല്ലെങ്കിൽ എടാ അവരെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക്ങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കൂടെ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഒരാൾ കേക്കാൻ ഉണ്ടായാ മതി നമുക്കൊന്നും വേണ്ട ഒരാൾ കേട്ടാ നമ്മുടെ വിഷമം കേട്ട നമ്മുടെ പകുതി മുക്കാലും മുക്കാൽ വിഷമം പോവും പക്ഷ ഒരാളെ കേൾക്കാൻ ഇരിക്കാന്ന് പറഞ്ഞ പറയുന്നതെ വലിയൊരു കാര്യമാണ് പക്ഷെ സ്വന്തം ഭർത്താവ് താവ് പോലും നമ്മളെ തള്ളി കളഞ്ഞ് കഴിഞ്ഞാ പിന്നെ എന്താണ്
അതെതെ
ബുദ്ധിപരമായി ചിന്തിച്ചങ്ങ് ജീവിക്കുക പക്ഷെ ആത്മഹത്യ ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരെന്ത് മാത്രം വേദന സഹിച്ച് ട്ടയിരിക്കും അവർ ആ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെയും പറയാം നമ്മളെ ഈ നാട്ടുകാർക്കൊ കുറ്റപ്പെടുത്തും അവള് സ്ത്രീധിനത്തിന്റെ പേരിലാണോ ഇങ്ങനെ പോയത് അങ്ങനെ പോയതന്ന് പക്ഷെ എന്തുമാത്രം ക്രൂരത അവര് സഹിക്കുന്നുണ്ടാവും വീട്ടുകാരു ഉൾപ്പെടെ അവർക്ക് എന്ത് കിട്ടുന്നന്ന് അറിയില്ല കാരണം കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്ന് വന്നിട്ടില്ല ട്ടില്ല പക്ഷെ കിട്ടുന്നതിന് മുന്നേ ഈ സ്ത്രീധനം വേണം എന്തായാലും തന്നാലേ കിട്ടിക്കൂ എന്നുള്ളൊരു സംസാ ആ ഒരു സംസാരമാണ് പക്ഷെ ഇപ്പൊ ഞാനത് ചിന്തിക്കുമ്പം ഏറ്റവും വലിയ തെറ്റായ ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം നമ്മള അപ്പ നോക്കിയത് ആ സ്നേഹ ത്തിന്റെ പുറത്തുകളെ കി പിടിച്ചില്ലെങ്കിലോ എന്നഒള്ളോരിത് ഞങ്ങളിപ്പം ലവ് മാരേജ് അപ്പം ആ ഒരിതുകൊണ്ട് ആള് പുള്ളി കാരണം വീട്ടിൽ പറഞ്ഞെങ്കി പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് എന്തേലും അവരുടെ ഭാഗത്തൊക്കെ എന്ന് പറയുമ്പോടാ ഒരുപാട് സ്ത്രീധനം കൊടുത്ത് കെട്ടുന്നവരാ മനസ്സിലായോ കോടികൾ വരെ കൊടുത്ത് കെട്ടും ആ അവിടെ അങ്ങനെയാണ് ലക്ഷങ്ങള് പത്ത അമ്പത് അറുപത് എഴുപത് ലക്ഷൊക്കെ കൊടുത്ത് കിട്ടും അങ്ങനെക്കെയ ആൾക്കൊരു നാപ്പത്മ്പത് ലക്ഷത്തിന്റെ ഓഫർ വന്ന് ഓഫർനല്ല ഞാൻ പറയാണ് ആ ഒരു അലയൻസ് വന്നിട്ട് പോലും ആൾ വേണ്ടന്ന് വെച്ചു കാരണം നമ്മൾ ആ സ്നേഹിച്ചതിന്റെ ഒരു ഇതിൽ പക്ഷെ ആള് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ വീട്ടുകാർക്ക് ആ സ്ത്രീ ധനം വേണം എന്നുള്ള ഒരിത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊടു ക്ക് നമ്മൾ ഈ വാങ്ങുന്നത് മാത്രമല്ലല്ലോ ഇത് കൊടുക്കുന്നതും തെ റ്റാണ് കൊടുക്കുന്നത് കൊണ്ടല്ലേ ഈ വാങ്ങല് നടക്കുന്നത് മനസ്സിലായോ സത്യം പറഞ്ഞ ഇത് എത്ര യോ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്തെ ഈ സംഭവമൊക്കെ നിർത്തലാക്കിയതാണ് ഈ ഒരു സ്ത്രീധനം ഇല്ല മേടി ക്കരുതെന്നുള്ള ഒരു ഇതൊക്കെ വന്ന് കഴിഞ്ഞതാ എന്നിട്ടും ഈ രണ്ടായിരത്തി ഇതാ ഇരുപത്താറായി എന്നിട്ട് പോലും ഇതിനൊരു മാറ്റം ഉണ്ടായി ട്ടില്ല ഇതുവരെയും എല്ലാ മണ്ടന്മാരെന്നേ ഞാൻ പറയും ഈ സ്ത്രീധനം കൊടു ക്കുന്നവര് കാരണം എന്തിനാ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ചിലപ്പോ ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാ നമ്മള് കൊടുത്തിട്ട് പിന്നെ ഇതായി പോയ കണക്ക് ആവത്തില്ലേ ഇത്രയും കൊടു ത്തിട്ട് ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു വിഷമായിരിക്കും ഇല്ലെങ്കിൽ വിചാരിക്കും കൊടുത്തില്ല എന്ന് അതിന്റെ പേരില് പ്രശ്നങ്ങളില്ല പക്ഷെ ഈ സ്ത്രീധനം കൊടുത്തിട്ടും എ എത്രയോ നരക വേദന അനുഭവിക്കുന്നത് സ്ത്രീകളുണ്ട് കൂടുതലും സ്ത്രീകളാണ് പുരുഷ പുക്ഷന്മാരന്നല്ല സ്ത്രീകളാണ് കൂടുതലും അറിയാാലോ സ്ത്രീകധനത്തിന്റെ പേര് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നത് എനിക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംസാരത്തില് ഞാൻ കേട്ടിട്ടൊക്കെുണ്ട് പക്ഷേ നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങങ്ങള് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല മുന്നേ ആണെങ്കി ഉണ്ട് പക്ഷെ ഇപ്പം ഈ മരണത്തിന്റെ വാർത്ത ആയിക്കോട്ടെ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ തന്നെ എത്രയോ ന്യൂസുകൾ വന്നിട്ട് ട്ടുണ്ടടാ
ഇല്ലല്ലെ ഒന്ന ഉണ്ട്ണ്ട്ഇത് നമ്മളീ വ അതു തന്നെ ഈ നമ്മള അതത് ഞാൻ പറയാ നമ്മളഈ വാർ ക്കൂടെ അറിയുന്നു കുറെ കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതൊന്നും അറിയാതെ അല്ലേ പുറത്തോട്ട് അറിയാതാനും ഒരുപാട് പെൺകുട്ട
അതെ അതെ വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാ ഈ സോഷ്യൽ മീഡിയാ ഈ നമ്മുടെ ഈ ചാനല് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഗുണങ്ങൾന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അത് അറിയേണ്ട കാര്യങ്ങൾ പുറത്ത് അറിയി ക്കാം അറിയും അത് അതൊരു നേട്ടമാണ് സത്യം പറഞ്ഞാ ഈ ഒരു സോഷ്യൽ മീഡിയ കൊ കാരണം എല്ലാ ഇതിലോട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ ഓരോരുത്തരറിയും ഓരോര്ത്തരറി ലോകത്തുള്ള ഓരോ ഭാഗത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാൻ പറ്റും ഫോൺ വഴി അല്ലെ നമ്മുടെ ഇന്റർനെറ്റ് ഒക്ക ഉള്ളത കൊണ്ട് എല്ലാം അറിയാൻ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് പക്ഷെ ഇതിനെക്കൊണ്ട് ഈ സംഭവങ്ങൾ കൊറയ്ക്കാൻ പറ്റോന്ന് ചോദിച്ചാൽ കൊറയ്ക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അവരവര് ചിന്തിക്കണം അവരവരുടെ മക്കളെ ഏത് രീതിയിൽ കാണം കെട്ടിച്ചു വിട്ടാലും അവരവരുടെ മക്കളെ മരിക്കുന്നത് വരെ മക്കള് മക്കളാണ് അപ്പനമ്മ അപ്പനമ്മ ആണ് എന്നുള്ളൊരു ബോധത്തോടെ ജീവിച്ചു തുടങ്ങിയാലേ ഒരു സപ്പോർട്ട് ഒരു താങ്ങ് ഉണ്ടെങ്കി എല്ലാരും അങ്ങ് ജീവിച്ചു പൊയ്ക്കോളും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെയല്ലേ ഒന്ന് ഒരു നമുക്കൊരു തെറ്റായ തീരുമാനം തോന്നുന്ന എന്തുകൊണ്ടാ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ അനുഭവിച്ചാലും ആ ഒരു വീട് ഇല്ലെങ്കിൽ എന്താണ് സ്വന്തം വീട് പോലും വീട്ടുകാര് പോലും മനസ്സിലാക്കുന്നില്ല വീട്ടിൽ പോണ്ടാന്നായിരിക്കും ചിലപ്പോ വീട്ടുകാര് പറയുന്നത് ഇങ്ങനെയൊക്കെയാമ്പം ആ പെണ്ണവിടെ സഹിച്ച് നിന്ന് പെണ്ണിന് പറ്റാതെ ആവുമ്പം ശ്വാസം മുട്ടിയങ്ങ് മരിക്കും കാരണംഅവർക്കങ് സൂയിസൈഡ് ചെയാൻ തോന്നും നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല പക്ഷെ കൂടുതലും ഇതിന് തെറ്റുകാരന്ന് പറയുന്ന സത്യം പറഞ്ഞ ചെല പാരൻസ അപ്പനും അമ്മയൊക്കെ തന്നെ അവരൊന്ന് ചേർത്ത് പിടി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കുറിച്ചൊന്ന് കേട്ടാ മതി കേട്ടാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൊറയും ഈ സ്ത്രീധനത്തിന്റെ പേരില് ഇതിന്റെ പേരിൽ എത്രയോ സ്ഥലത്ത് നട ക്കുംനന്റെ പ്രശ്നങ്ങള് ഒന്നല്ല രണ്ടല്ല പത്തല്ല ഒരുപാട് നടക്കുന്നുണ്ട് ഈ അടുത്തെന്നെ പത്ര വാർത്തകള വും ഈ സ്ത്രീധനത്തിന്റെ പേരിൽന്നെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് വാർത്തകളൊക്കെ അതൊക്കെ എന്തോ
പിൻ ഞാൻ നോക്കിട്ടെ ഇപ്പൊ യെസ് സ്വർണവും പൈസയും കൊടുക്കാതെ അവർക്കൊരു വീട് വെച്ച് കൊടുക്ക
ആ അതൊരു നല്ലൊരു കാര്യാടാ കാരണം അവർക്കത് ഉപയോഗ് അല്ല ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവാണത് അല്ലെ യൂസായിട് അതെ പക്ഷെ നമ്മളല്ലാണ്ട് ഈ ഇത്രയും കഷ്ടപ്പെട്ടത് ആ
അവർക്ക് സ്വന്തായിട്ട് എവിടേങ്കിലും ജോലിം കിട്ട മേടിച്ച അല്ലെ അവർക്ക് സ്വന്തമായിട്ടൊരു പീജാവർക്ക് അങ്ങനെ ആരെയെറി ക്കി വിടാനോ അല്ലെ
അതെ അതെ പ്പൊക്കെ ഭയങ്കര താ എടീ ഞാൻ കുറച്ച കഴിഞ്ഞ് വിളിക്കാവേ
ആ ഓക്കെ ശരി